ഹലോ
ഹലോ അസ്സലാമുഅലൈക്കും
ഹലോ
ഹലോ
കേൾക്കുന്നില്ലെ
ആ കേൾക്ക്ണ് ണ്ടല്ലോ എന്തൊക്കെ വർത്താനങ്ങളൊക്കെ
നല്ല വർത്താനം എന്താ അവിടെ മഴണ്ടോ ആ ഭക്ഷണം കഴിച്ചു
എന്താന്ന് ഭക്ഷണൊക്കെ ഉണ്ടാക്കിക്ക്ണെ
ഇന്ന് മീൻകറിം മീൻപൊരിച്ചതേനി
ഏ ശരി അപ്പൊ വെള്ളിയാഴ്ചായിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കൂല ആ ഭാഗത്തക്ക് അതൊന്നുമ ഇല്ല വെള്ളിയാഴ്ച സ്പെഷ്യലൊന്നു ആ ഞായറാഴ്ചേണല്ലേ ആ ആ മക്കൾക്ക് ലീവ് ഉണ്ടാവുമ്പോ ഉണ്ടാക്കും
ആ ഭർത്താവിന് ലീവ് അപ്പള
ഏ അയ്ശരി
പിന്നെ അവിടെന്താ സ്പെഷ്യല്
ഇവിടെന്ന് മന്തി വെച്ചക്കാ മന്തി ണ്ടാക്കിക്കാണ്
ഹലോ
ഹലോ മന്തി ണ്ടാക്കിക്കുണു കുട്ടികളൊക്കെ ഉണ്ട് ഒറങ്ങാമാണ്ടിയാട് ഇങ്ങനെ നിക്കാണ്
എല്ലാ വെള്ളിയാഴ്ച്ചിം ഉണ്ടാക്കോ
ആ എല്ലാ വെള്ളിയാഴചിം ഉണ്ടാക്കും
ഉം
ഇതുവരെ ഉണ്ടാക്കിണ് ഇനിയിപ്പോ എന്താണ് ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മിതിരി ഞായറാഴ്ച ആക്കണ്ടി വരും പുതിയാപ്പള ഉണ്ടായിനി ഇതുവരെ പുതിയാപ്പള പ്പൊ പോയി അപ്പൊ ഇനിയിപ്പോ ഇനി വെള്ളിയാഴ്ച ലീവല്ല ഇനിയിപ്പം ഞായറാഴ്ച്ച മക്കളള്ണ്ടാവുമ്പോ ഉണ്ടാക്കണ്ടിരും
ഉം ഇവിടെ പൊരിഞ്ഞ മഴയാണ് അവിടെ മഴണ്ടോ
ആ ആ ഇവടിം മഴന്നേണ് നല്ല മഴേണ്
ഉം
നല്ല മഴണ്ട് വെള്ളക്കള്ള സ്ഥലാണോ വെള്ളം മൂട്ണ പ്രദേശാ
കൂട്ണ പ്രദേശം തന്നെ പുഴ അടുത്താണ്
ആ ആ ആ അങ്ങനെ വെള്ളം കേറല്ണ്ടോ
ഉള്ള്ക്ക് ഇതുവരെ കേറിയിട്ടില്ല അപ്പർത്തെ പെരേലൊക്കെ ഉള്ള്ക്ക് കേറീക്ണ്
ആ ആ ആ ആ പൊയന്റെ അടുത്തായിറട്ടേക്കാരല്ലേ നിങ്ങളെ വീട് വരുന്ന
ആ പാടാ പാടന്നെ എടുത്താണാ അത് കയിഞ്ഞ പൊയേ
ആ പൊയേണ് ഉം ഉം
പൊയീന്ന് പാടത്ത്ക്കങ്ങട്ട് കേറും എന്നിട്ട് പിന്നെ പെരൾക്കൊക്കെ കയറും
ഇല്യ
ഏഹ്
മക്കളൊക്കെല്ലേയ്ക്ക
നാല് പെൺങ്കുട്ടികളാ
ഏ അയ്ശരി
മൂത്താളെ ഡിഗ്രി കഴിഞ്ഞു കല് മൂത്താള കല്യാണം കഴിഞ്ഞു ഡിഗ്രിം കഴിഞ്ഞു പ്പം
ഏ അത്ശെരി മറ്റോലൊക്കെ എന്തിനാ പഠിക്ക്ണെ
രണ്ടാമത്തോള് അക്കൗണ്ടിങ്ങ്ന് പോവയാണ് മൂന്നാമത്തോള് എട്ടിലാണ് ആഹ് വിടെടത്ത്തന്നെ
ഏ അഹ് ശരി
ത് രണ്ടിലാണ്
ഏ എന്താ സ്കൂൾ ബസ്സ് വരോ കുട്ടിക്ക് പോവാൻ?
ബസ് വരും
ആ ഇവിടിം ഇവിടെ വല്ല്യട്ടി പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് കൊടുത്തു രണ്ടാമത്തെ ത്ത ആൾ ഏഴിലാണ് മൂന്നാമത്തെ ആൾ രണ്ടിലാണ് നാലാമതുട്ടിക്ക് രണ്ട് വയസ്സായി
ആഹ് എന്തുട്ടാണ്
ആഹ് കുട്ടികളാ
ഉം വേറെന്തൊക്കെ
വേറെന്താ പിന്നെ അങ്ങനെ പോണ് പുതിയാപ്പള ന്തവിടെ നാട്ടിൽ തന്നെല്ലേ ഏ ശരി മോളങ്ങളട് ത്ക്കെന്നെന്നോ കല്യാണം കഴിച്ച
ആഹ് ബ്ടാ അടുത്തന്നെ
ഏ ശരി ന്നിട്ട് കല്ല്യാണം കഴിഞ്ഞിട്ടാണോ ഡിഗ്രിക്ക് പോയത്?
ഡിഗ്രി ഫുള്ളാക്കിയത് ലാസ്റ്റ് വർഷം തേർഡ് ഇയർ ന്നാല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയിന്ന് എല്ല ഞാൻ നുക്ക് പഠിക്കാൻ താല്പര്യമില്ല പഠിച്ച് പഠിച്ച് മടുതുക്കുന്നു പറയാ
ഏഹ്
പഠിച്ചു പഠിച്ച് മട്ത്തുക്കണത്രേ ഉം
ആഹ് ഉം
അപ്പൊ ഇന്നരം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് വന്നേരുന്നു മിഞ്ഞാന്ന് വന്നിട്ട് ഇന്നാ പോയത്
ഏയ് എന്നിട്ട് ഇങ്ങളൊക്കെ പോയാ വാങ്ങാൻ
ആഹ് ഞാനും ഓള പ്പി പോയി അനിയ ചെറിയ കുട്ടി
ഏ അത് ശരി ഏ അങ്ങനെ എല്ലാരും പോയി വാങ്ങിപ്പോകുന്നുല്ലേ
ഉം ഉച്ചഭക്ഷണക്കെ അവിടെയായിരുന്നു ഇന്നലെ
ഏയ് ശരി ഇനി എന്താ രാവിലെ ഫുഡ് ന്താ ഉണ്ടാക്കണ
രാവിലെന്താ ദോശന്നെ അധികം പാര്യാ
ഏ ബടെ അങ്ങനതന്നെ ദോശ ദോശായ മടുക്കൂലാ റഞാ അതന്നെ കലക്കും ഉം അതെന്നെ
എന്ന്
പിന്നെന്താ
കലക്കിപ്പാരല്ല
ഇങ്ങളെങ്ങനെ പൊടി കൊണ്ടാണോ അതോ അരി അരക്കുവോ
ഉം
പൊടി കൊണ്ടാണോ അതൊ അരി അരക്കോ ഓയിക്ക
നല്ല ഇഷ്ടാണ്
എങ്ങനെ
ഉം
ഹലോ
പിന്നെന്താണ് പോണ്
ആഹ് ഉറങ്ങാനായോ ഇങ്ങക്ക് കെടക്കാനായോ
ആഹ് ആഹ് ആഹ് അഹ് ശരി അത് ക്കൂലേപ്പങ്ങൾ അരി അരക്കൂല്ലേ ഏഹ്
ഹലോ അരക്കൂല പൊടി പൊടിക്കുന്ന പൊടി ഉണ്ടാവൂല്ലേ ഹലോ
അങ്ങനെ ആകുമ്പോ ചിലടന ഒരു ഇതുണ്ടാവൂല്ലേ
കൊടി ചൂർണ പൊ പൊടി ണ്ടാവൂലെ.
ആഹ് ആഹ്
അഹ് അതുകൊണ്ടായിരുന്നു
ഏ ശരി
ആഹ് ഭർത്താവ് കിടന്നുറഗിക്കാന് ഞാനവി നീചിട്ടേന്താ ഞങള് നാർത്ത കടക്കും. അരി അറക്കൂല പൊടിച്ച പൊടി കൊണ്ട ചൂടാ ഉം